ക്കാമോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് ആ എനിക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നോ ആ സുഖായിട്ട് ഇരിക്കുന്നു എന്തൊക്കെണ്ട് വിശേഷം വീട്ടിലുള്ള എല്ലാർക്കും സുഖാണോ ആ സുഖായിട്ട് ഇരിക്കുന്നു വിശേഷന്തോ ഭയങ്കര മഴ ആ ഇവിടെയും രാവിലെ ഭയങ്കര മഴയായിരുന്നു ഇപ്പൊ കൊഴപ്പോല്ല ഇപ്പം പെയ് പെയ്യ്ന്നില്ല പക്ഷെ മഴയുടെ കോള് ണ്ട്
ആ ഇവിടെ തന്നെ ഒര് ഒരു വല്ലാതെ അവസ്ഥ
ആ വെയിലില്ലാതെ ഒരു മങ്ങിയ അവസ്ഥേ നിക്കുവാ ആ ഇത് ഇത്രയും നാളും ഭയങ്കര ആ ഇത്രയും നാളും ഭയങ്കര ചൂടല്ലായിരുന്നോ ഇപ്പൊ ഭയങ്കര മഴ
ഉം അൽപൊരാശ്വാസം ഉണ്ട്
ഒരാശ്വാസഒണ്ട് ഉം അത് പക്ഷേ ഈ മഴ കൂടുതല് പെയ്താലും അപകട ആണല്ലോ
ആ അത് തന്നെ
ഉം ഇപ്പം ന്താ അതുപോലെ പ്രളയം അങ്ങനെ വന്നാലോ അതെ നമ്മള് കണ്ടതല്ലേ രണ്ടായിരത്തി പതിനെട്ടില് ഒരു വലിയൊരു പ്രളയം വന്ന് നമ്മള് പോലും പ്രതീക്ഷിച്ചില്ലല്ലോ അങ്ങനെ സംഭവിക്കുമന്ന് ഇപ്പം ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മടെ പ്രവർത്തനങ്ങൾ തന്നെയാ അല്ലേ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്
ഉം
ഇപ്പം മഴക്കാല ആകുമ്പോൾ ഈ വാർത്തകളിലൊക്കെ കാണാൻ സാധിക്കും ഏ മണ്ണിടിച്ചിലുണ്ടായി അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ കടൽക്ഷോഭ ഉണ്ടായി എന്നൊക്കെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ വരാറുണ്ട്
ഉം
അപ്പം നമ്മള് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്
ആണ് ആണ് ഉം വേനല് വന്ന സ
വേനല് വന്ന സമയത്ത് വെള്ളക്കെ കിട്ടലുക്കെണ്ടായിരുന്നോ ആ ഞങ്ങൾക്ക് കൊഴപ്പോല്ല കുഴക്കിണറാ ആയോണ്ട് വെള്ളത്തിന് കൊഴപ്പോല്ല പക്ഷെ ഇവിടെ അടുത്തുള്ള കൊറേ വീടുകളിൽ വെള്ളം വറ്റിയിരുന്നു
കിണറില്ലേ
ഇത് കെണറില്ലേ ആഹ് കിണറല്ല കുഴൽക്കിണർ സ്വന്തായിട്ട് വീട്ടില്
അങ്ങനെയാണല്ലേ ആഹ് ആഹ്
ആഹ് ആഹ്
ഉം ഉം വെള്ളം മഴ ഒരുപാട് പെയ്താ വെള്ളവൊക്കെ കേറുവോ അവിടെ
ആഹ് ഇവിടെ ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പൊ അടുത്തുള്ള വീട്ടിലായാലും ഈ മെയ് സമയം ആവുമ്പഴ്ത്തേനാ വെള്ളം വറ്റുന്നെ പിന്നെ ജൂണൊ ക്കായി മഴയൊക്കെ ആവുമ്പോഴ്ത്തേന് കൊഴപ്പില്ല
അല്ലെ ഒരുപാട് മഴ പെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഉം താമസിക്കുന്നടുത്ത് ബുദ്ധിമുട്ട് വല്ലോം ഉണ്ടോ
ഇല്ലില്ല ഞങ്ങക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ള സ്ഥലം ഒന്നും അല്ല മഴ പെയ്താലും കൊഴ പ്പല്ലാത്ത സ്ഥലാ എന്ന്ച്ചാ പ്രളയം വന്നപ്പോഴായാലും അത്രക്കു മഴ പെയ്തിട്ട് പോലും ഒരു കുഴപ്പവും ഇല്ലാരുന്നു
ഇല്ലാർന്ന് ആഹ് അത് അല്ല ചിലയിടത്തൊക്കെ ഭയരമായിട്ട് വെള്ളം കയറൂല്ലേ വീട്ടിലൊക്കെ
ആഹ് അത് ശരിയാ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നാന്ന് എന്ന് വെച്ചാൽ പ്രളയം വരുമ്പോഴൊക്കെ നമ്മളായാലും വാർത്തയി കണ്ടതല്ലേ അന്ന ഒരുപാട് വീടുകളില് വെള്ളം കേറി കായലിന്റെയും അതുപോലെ തന്നെ പുഴയുടെ ഒക്കെ അടു ത്ത് വീട് വെച്ചവർക്കൊക്കെയാണ് ഏറ്റ ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റിയത് ഉം
ബുദ്ധിമുട്ട് പിന്നെ അത് പോലും ചെയ്യണ്ടേ
ഒന്നും ചെയ്യണ്ടേ അതാ അവരത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കായാലും
ആന്ന്
പറ്റോ ഇപ്പൊ അവരെ സർക്കാരൊക്കെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ടായിരിക്കും അയിനെപ്പറ്റി നമുക്ക് കൃത്യയിട്ട് അറിയത്തില്ല അങ്കി പോലും ഉം എന്തോരം ബുദ്ധിമു ട്ടാ സമയത്തുണ്ടായി ക്യാമ്പിലൊക്കെ പോയി താമസിച്ചില്ലേ
ഉം
അതുപോലെ തന്നെ ഇപ്പൊ ചൂരൽമലയില് വയനാട്ടില് സം സംഭവിച്ചപ്പഴ് നമ്മളൊന്നും വിചാരിച്ചുല്ല പെട്ടെന്ന് രാവിലെ ആയപ്പോ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു അവരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവിക്കുന്ന്
അതെ
അതെ ഇപ്പൊ കാലാവസ്ഥയിലൊക്കെ വളരെ മാറ്റല്ലേ ഉണ്ടായിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇപ്പൊ മഴയാണെങ്കി പിന്നെ വെയിലായിരിക്കും ഈ മാറ്റങ്ങളും ഈ ദുരന്തങ്ങളും ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് ഇപ്പൊ ഈ ഉരുൾപൊട്ടലായാലും ഇപ്പം ഇപ്പൊ കുറച്ച നാളുണ്ട് നമ്മുടെ കേരളത്തിൽ എത്ര ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ പറ്റിയുള്ള വാർത്തകളുണ്ട് ഇപ്പം പ്രളയമായാലും അതുപോലെ തന്നെ വെള്ളപ്പ ഇപ്പം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രളയമായിട്ട് ഉണ്ടായില്ലെങ്കിലും പലയിടത്തും വെള്ളം കേറി മുമ്പ് കേറിയിട്ടുള്ള പല സ്ഥലങ്ങളിലും
ആഹ് ആഹ്
പിന്നെ ഇപ്പൊ ഓരോരുത്തരാ
ഹലോ ഹലോ ഹലോ ഹലോ